പണി
പണി എന്താ ഇവിടെ കിടക്ക്ണ്ട്
സ്കൂളിൽ പോയിണ്ടാവല്ലേ.
ഇല്ലേന്ന്, ശനിയല്ലേ ശനി ഞായറും ലീവാല്ലേ.
ആ
ശ്
ട്യൂഷന് വിടലുണ്ടോ കുട്ടികളെ..?
ഇല്ലല്ല ട്യൂഷന് ഒന്നുല്ല ഒരാള് എട്ടാം ക്ലാസ്സില ഒരാള് ഒന്നാം ക്ലാസ്സിലും ആണ്.
അപ്പൊ വീട്ടിൽന്ന് സ്വന്തം പഠിപ്പിക്കുവായിരിക്കൂല്ലേ ഉം ഉം
ട്യൂഷൻ പോയാ അവിടത്തതും വേണ്ടേ പഠിച്ചാ ഒക്കെപ്പാടെ എടങ്ങേറ മദ്രസ് ത്തതും എല്ലാം കൂടെ കെതിയെടാണ്.
അല്ല നമ്മുക്ക് നമ്മള് പഠിച്ചിട്ടുണ്ടെങ്കി നമുക്ക് ട്യൂഷന് വിടേണ്ട ആവശ്യം ല്ലല്ലോ വിദ്യാഭ്യാസം ഉണ്ടെങ്കില് നമുക്ക് പൈസയും കൊടുത്ത് വേറെ വിടണ്ടല്ലോ.
ഉം ആ കുട്ടികളെ എടങ്ങേറാ
അതന്നെ ഒരു വ്യക്തിക്ക് തന്നെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനും അതുപോലെ നമ്മള് ചേൽ - ആൾക്കാരും പറയും ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മള് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് വെച്ചു പക്ഷെ അങ്ങനല്ല... നമുക്ക് എന്താ പറയാ ജീവിതത്തിലെ അഭിമാനത്തോടെ മുന്നേ എന്താ പറയാ മുന്നോട്ട് പോകാനൊക്കെ വിദ്യാഭ്യാസം ആവശ്യല്ലേ..?
പിന്നെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല്ല.
അതന്നെ അത് നമുക്ക് കുടുംബത്തിനാണെങ്കിലും നമ്മക്കാണെങ്കിലും അതൊരഭിമാനാണ്.
ഉം ഇന്ന് നിൻക്ക് ലീവായിട്ടാ ആ ഓൺലൈന് ആണല്ലേ
ഞെ ഓൺലൈനായിട്ട എടുക്കണേ
ട്യൂഷൻ എടുക്കാൻ എത്ര കുട്ടികള് എടുക്കണ്ട്?
അത് ഇപ്പ അഞ്ചു കുട്ടികളുണ്ട് അറബിയും ഇംഗ്ലീഷാണ് എടുക്കുന്നത് അങ്ങനെയല്ല ഓരോ വീട്, കുട്ടികൾക്ക് ഓരോ ടൈം ഓരോ മണിക്കൂർ ഒരു കുട്ടിക്ക് ഒരു മണിക്കൂർ അങ്ങനെയാ
ഏഹ് അപ്പൊ മണിക്കൂറിനക്കേരം പൈസല്ലെ?
ആഹ് അങ്ങനെയല്ല മാസത്തില പൈസ ഇട്ടുക
ഏഹ് ഇത് ഒര് കമ്പനീന്റെ കീഴിലാ..?
ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മദ്രസ ക്ലാസ്സും ഉണ്ട് അതുപോലെ സ്കൂൾ ട്യൂഷനും ഉണ്ട്
ഏഹ് മദ്രസുടുത്ത് കൊടുക്കണ്ടാവോ ഏഹ് അപ്പ പല ടൈമ ന്യാറല്ലേ
ആഹ് പല ടൈം ഇപ്പ സ്കൂ സ്കൂള് ഞായറും അത്ര ലീവ് സ്കൂള് ള്ളത്കൊണ്ട് ചില കുട്ടികൾക്ക് ഈ സ്കൂള് പഠിക്കു കുട്ടികൾക്ക് തന്നെ എന്താ മദ്രസ് കയറിയ പാടന്നെ ഒരിക്കും എന്താാവേണ്ടേ ഒരു സ്കൂളിൽ എത്തേണ്ടി വരും അപ്പൊ ടൈം കിട്ടൂലല്ലോ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണ് ഈ മദ്രസ് സ്ൽ എടുക്കണം മദ്രസ് ക്ലാസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ട്യൂഷന്‌ വരുന്ന
ആഹ് ആഹ്
പോകും പക്ഷെ വേഗം പോകല്ല സ്കൂളിൽ വേഗം എത്തണം എന്ന് പറഞ്ഞിട്ട് മദ്രസ് കയറുമ്പോ തന്നെരിക്ക പോണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ആഹ് ഇന്ന് ഇന്നിപ്പോ എടുക്കാനാവുന്നുള്ളൂ
ഏഹ് വൈകുന്നേരം ഒമ്പണിവ വരെ ഉണ്ടാവോ
ആഹ് എടുക്കും അങ്ങനെ എടുക്കും
ഉം
അതാണ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം ഇപ്പൊ പുറത്ത് പോയിട്ട് തന്നെ നമ്മള് പഠിപ്പിക്കണംന്നില്ലല്ലോ ഓൺലൈൻ ആയിട്ട് തന്നെ
നേരത്തിന് നിക്കാലോ
അതന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് നമ്മുക്കത് കിട്ടണ്ട സമയത്തന്നെ കിട്ടണം പിന്നെ എന്താ വിദ്യാഭ്യാസം അതിനൊരു വയസ്സൊന്നുമില്ലല്ലോ നമുക്ക് എത്ര വേണെങ്കിലും എന്തു വേണെങ്കിലും അറിവ് നേടാം അതന്നെ പിന്നെ പിന്നെ നമുക്ക് ലോകത്തിനെ കുറിച്ചുള്ള അറിവ് നേടുന്നതിലൂടെ തന്നെ ഒരു വ്യക്തിക്ക് എന്താ ആത്മവിശ്വാസം കിട്ടുമല്ലോ ഇപ്പൊ നമ്മുക്ക് എന്ത് കാര്യം അറിയാന്ന് പറയ അതൊരു ആത്മവിശ്വാസ അല്ലേ അതന്നെ അപ്പൊ നമ്മ അതന്നെ ഇപ്പൊ
ഈ നാല് കുട്ടികളും നാല് അഞ്ച് സ്ഥലത്തി അഞ്ച്
ആഹ് ഇവിടെക്കള്ള സ്ഥലത്തെ മലപ്പുറം എന്താ കാസർഗോഡ അ അങ്ങനൊക്കെയ ഉള്ള ഒരു സ്ഥത്ത്വിടെ ഇടെ വയനാട്ടിലുള്ള ഒരു കുട്ടികൾ പോലുംല്ല ഞാന ഇവിടെ വയനാടാണ് ഇപ്പൊ വയനാട്ടുള്ള ഒരു കുട്ടികൾ പോലുംല്ല
ഉം ചെില കുട്ടിയക്ക് പെട്ടെന്ന് മനസ്സിലാവും ചെ കുട്ടികക്ക്െ എത്ര പറ
ആഹ ചെില കട്ടിയ പക്ഷെ ഈ ട്യൂഷന് പോയി കഴിഞ്ഞിട്ട് അതുപോലെ മ്ര പഠിച്ചിട്ടും കിട്ടാത്ത കുട്ടികൾക്ക് ഞാൻ ഉ മനസിലാക്ക കൊടുക്കുമ്പോ അവക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മള് നമ്മള് ഓരോ ടൈമിനാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ഒക്ക് രാവെ മദ്രസൽ പോണ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ രാവിലെ എണീക്കാൻ മ ിട്ട് മദ്ര പോവില്ല അപ്പൊ ഒക്ക് സ്കൂൾ വിദ്യാഭ്യാസം മാത്രല്ലല്ലോ നമുക്ക് ഇസ്ലാമികപരമായിട്ട് അറിവ് വേണ്ടേ അപ്പൊ ഈ മദ്രസ് പഠിക്ക ുന്ന കുട്ടികളെ രക്ഷിതാക്കള് എന്താ മദ്രസിൽ വിടൂല അപ്പൊ ഈ കുട്ടികൾക്ക് ഒന്നും അറിയില്ലോ ഒരിക്ക നിസ്കാരം എന്താന്നോ അല്ലെങ്കിൽ ഇസ്ലാംകാര്യം എന്താന്ന് ഹിമാകാരി എന്താ അതൊന്നും അറിയാത്ത കുട്ടികളായിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു എും ഇതിൽ വന്നല് ഓക്ക് രാവിലെ എ രാവിലത്തെ ഏർ എണീക്കുന്ന സമയം വേണ്ട
ആഹ
ഓരോ ഫ്രീ ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ എടുത്ത കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതൊരു ഭാഗ്യയതൊണ്ട് കുട്ടികൾ അങ്ങനെ കേയറും രാവിലെ മദ്‌റസേ പോവുന്നേ മടിയല്ലേ?
ഉം ഓല് പലെ സമയത്ത് ക്കാരുംഎടുത്ത് കൊടുക്കല്ലേ. ഇന്ന സമയത്തൊന്നും പറ്റൂല്ലറഞ്ഞ പിന്നെ സമയം മാറ്റും അങ്ങനെയൊക്കെ പറ്റൂലേ? അത് എന്നുംരു സമയത്താണോ?
അല്ല അല്ല എന്നും ഒരു സമയത്ത് എടുക്കുന്ന കുട്ടിയുണ്ട് അല്ലാതെ എടുക്കുന്നവരു ഉണ്ട്. ഈ സ്കൂൾ ഉള്ളത് കൊണ്ട് ആ സ്കൂളോള്ളത് കൊണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം എടുക്ക ക്കാൻ പറ്റുള്ളൂ. ഉം അഞ്ച് മണി മുതലേ തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ വെക്കേഷൻ ടൈമിലൊക്കെ രാവിലെക്കെ എടുത്ത്കൊടുക്കലു ണ്ടായിരുന്നു.
ആഹ
അലങ്കി പിന്നെ സ്കൂൾ പോകുന്നതിന് മുന്നേ രാവിലെ ആറ് മണിക്കൊക്കെ എടുത്തൊടുക്കണം. പക്ഷെ ഞാന അങ്ങനെ എടുക്കലില്ല. ഞാൻ വൈകുന്നേരം തൊ ടങ്ങല് വൈുന്നേരക്കെ ഓരോ കളിയും എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയണല്ലോ അപ്പൊ അങ്ങനെ എടുത്ത്ടുക്കും
ഇങ്ങനെ ചെയ്തൊണ്ടിക്കേണ്ടരും വൈകുന്നേരം സ്റ്റാ
അതന്നെ അവിടെ അവിടെ എത്ര മക്കളാ എത്ര മക്കളാണ്
ഇച്ച് രണ്ട് കുട്ടികളാണ്.
ആഹ നമ്മുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മളന്നെ പഠിപ്പിക്കല്ലാതെ ട്യൂഷന് വിട്ടും പൈസ ചെലവാക്കണം നമ്മുക്ക് അറിയെങ്കില് അതല്ലേ നല്ലത് അങ്ങനല്ലേ പഠപ്പിക്കല് ആഹ ആഹ ആഹ
ഞാൻ പ പഠിപ്പിച്ച് ഞാൻ നോക്കലന്നല്ല ഒക്കളന്നെ സ്വ ചെറുപ്പത്തിലെ ഓളന്നെ കാര്യങ്ങളൊക്കെ നോക്കും വലുത് ചെറുത് പിന്നെ അത്രക്ക് അത്രക്ക് പോരാ എന്നാലും
എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ
ചെറു വലത് എട്ടിലും ചെറുതൊന്നിലും
ആ അപ്പൊ മദ്രസ് പടിക്കണ്ടോ
മദ്രസും ഇവിടെ അടുത്ത തന്നെയാ ഞങ്ങളെ വീടിന്റെ അടുത്ത തന്നെയാ മദ്രസക്ക് പോകണ്ട്.
ആ ആ
രാവിലെ ആറണിക്ക് വെല്ലടിച്ചും മദ്രസിൽ
മദ്രസ് പോകുന്നത ഇപ്പത്തെ കുട്ടികൾ പൊതുവേ ആദ്യത്തെ പോലെല്ലല്ലോ നമ്മളൊക്കെ മദ്രസ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാ മദ്രസ് കുറെ സമയം ഉണ്ടാവും അപ്പോ അതുപോലെ കൊറെ കുട്ടികള ഉണ്ടാവും ആ ഇത് ഒരു മണിക്കൂറള്ളൂ. ഇപ്പൊ കുട്ടികളെ ഇഷ്ടത്തിന അനുസരിച്ച് മദ്റസ് ടൈംമ് കൊറക്കുക.
അതെ ഇപ്പൊ മദ്രസന്ന ആർക്കും ഒരു വാല്യൂ ഇല്ല. ഇതില്ല സ്കൂളസാണ് എല്ലാർക്കും പ്രാധാന്യം.
സ്കൂൾ പക്ഷെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ അതുപോലെല്ല മദ്രസും കൂടെ അറിയണ്ടേ കുട്ടികൾക്ക് നമ്മള് അതെ ഇസ്ലാമികായിട്ട് ചിട്ട വരണെങ്കിൽ മദ്രസൽ തന്നെ പോണം.
ഓ അല്ലാതെ കൊറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ലാ.
അതന്നെ അയിന ഒരു നിസ്കാരം അറിങ്ങയില്ലെങ്കില് പോയില്ലേ നിസ്കാരും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങ അറിയണ്ടേ ഇസ്ലാമികപരമായിട്ട് അതറിയില്ലെങ്കിൽ തീർന്നീല്ലേ.
പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്കും ഇല്ല ചില രക്ഷിതാക്കൾക്കൊന്നും അങ്ങനെ മദ്രസ് പഠിപ്പിക്കണംന്നൊ
അതന്നെ അങ്ങനെയുള്ള രക്ഷിതാക്കളുണ്ട്.
പിന്നെ മ വെറും ട്യൂഷന് സ്കൂള് ട്യൂഷന് സ്കൂള് മദ്‌റ രു പ്രാധാന്യം കൊടുക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്.
അതന്നെ പക്ഷെ പണ്ട് കാലങ്ങളിൽ കണ്ടില്ലേ മദ്രസ് മദ്രസ് ഒരു ടൈമില് ഒരു പതിനൊന്ന് മണിയരക്കെ മദർസ്
പിന്നെ ഞങ്ങളൊക്കെ പോയന്ന അങ്ങനെ ഇമേ സ്കൂള ഇില്ലെങ്കിൽ ഞായറാഴ്ചക്കെ പതിനൊന്ന് മണി വരെ പന്ത്ര മദ്രസ് ഇപ്പൊന്നും
ഇപ്പൊ മദ്രസ് മദ്രസ് പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളും കുറവാണ് ഇപ്പൊ അഞ്ചാം ക്ലാസ് വരുമ്പോ തന്നെ എല്ലാരും നിർത്തി പോവ ചെയ്യുന്ന ഒരു അറിയും നമ്മള് പത്താം ക്ലാസ്ല്ലേ പത്താം ക്ലാസ്സൽള്ളത് പഠിക്കണംന്ന് പറഞ്ഞിട്ട് മദ്രസിന് മദ്രസ് നിർത്തു പക്ഷെ പത്താം ക്ലാസ്സിില് മദ്രസൽ സ്ക് സ്കൂളിലും പഠിച്ചിട്ട് ഫുൾ ഐ പ്ലസ് പഠിച്ച എത്രോ കുട്ടികളില്ലേ
പിന്നെ എല്ലാർക്കും അത്ര സ്കൂള് പത്തേ പ്ലസ് വാങ്ങാന്നില്ലേള്ളൂ മദ്ര എങ്ങനെയാലും കുഴപ്പമില്ല രണ്ടും മണഓരെ ലെവല്ല്
ഒരേ ലെവലിൽ വേണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് ര ണ്ടു ഭാഗം നോക്കണല്ലോ
ദുന്യവിതെ മാത്രം നോക്കിട്ട് കാര്യമല്ലല്ലോ നന്നാവ്
അപ്പൊ നമ്മള് ഉ നമ്മുക്ക് അറിവുണ്ടെങ്കിൽ നമ്മള് മക്കൾക്കും പറഞ്ഞു കൊടുക്കാലോ
ഓ
വെറുതെ ട്യൂഷനും ഇട്ട് പൈസയും കളയണ്ടല്ലോ നമ്മുക്കറിയുമെങ്കിൽ നമ്മളെന്നെ പഠിപ്പിക്കാ മദ്രസ് കാര്യങ്ങളാണെങ്കിലും അതുപോലെ സ്കൂളത്തെ കാര്യങ്ങളാണെങ്കിലും
ആഹ പുൊറത്തൊന്ന പോലില്ലേ
പുൊറത്ത് ആ പുൊറത്ത് പോവലൊക്കെണ്ട്
ആ നിങ്ങ അവിടെ അടുത്ത് എവിടെേും ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടോ പേരന്റെ അടുത്ത്
ഇവ്ടെ ആ ഇവിടെ ഇണ്ടല്ലോ ഇവിടെ കാരാപ്പുഴ, എടക്കൽ ഗുഹ, ഒക്കെണ്ട്
ഏ ങ്ങള് ഫ്രീ ആയിട്ടിരിക്കുബളൊക്കെ എപ്പളേലും പോവല്ണ്ടോ?
ആ ഞങ്ങക്കിവ്ടെ എടക്കൽ ഗുഹെ പോവാൻ ഫ്രീ ടിക്കറ്റാ പൈസന്നും കൊടുക്കണ്ട അട്ത്തായതോണ്ട് പിന്നെ ഫ്രീ ആയി ഇരിക്യുമ്പോ പോലൊക്കെണ്ട്
ആ
ലീവ്ള്ളത് ദിവസങ്ങളൊക്കെ ഞങ്ങള് കാരാപ്പുഴൊക്കെ പോല്ണ്ട് അവിടെ റൈഡൊക്കെണ്ടല്ലോ അവിടൊക്കെ പോല് കേറലണ്ട് ഉ ഉ പിന്നെ ഈ ട്യൂഷനൊക്കെ ആയത് കൊണ്ട്
ആ ടൈമ് ഇല്ലല്ലലെ വൈന്നാരം ഉം
പണ്ട് കാല കാലങ്ങളൊക്കെ നമ്മളെ ബുക്കില് മാത്രള്ള പുസ്തകങ്ങള്ള് മാത്രള്ള അറിവെല്ലെന്നോ ഇപ്പതുപോലെയല്ലല്ലോ
അല്ല ഉം അതെ അത് കൊറോണന്റെ ടൈമില് വന്നാണല്ലോ ആ സംഭവം അത്‌വരെ ആർക്കും ഇത് അറിയനെല്ലേനി
അതന്നെ
അന്ന ക ആകങ്ങ
നമ്മ്ക്ക് ഇന്റർനെറ്റ് ഇണ്ടെങ്കിലെന്നെ ലോകത്ത് എവിടെള്ള വിവരങ്ങളും എള് എള്പ്പത്തില് പഠിക്യാൻ സാധിക്കും അതിനെ അറിയാനും അപ്പൊ ഓൺലൈനോണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ട് അങ്ങനത്തൊരു ഉപകാരണ്ട്
ഉം
പിന്നെ എന്താ നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്ിരിക്കണം അതന്നെ
മ്
ട്യൂഷനെട്ക്ക്ന്ന്ണ്ടോ
ഇല്ലല്ല ട്യൂഷൻ കൊട്ക്ക്ല്ല എന്ന ശരീട്ടോ വിളിക്കാ
ആ ആ എന്നാ ശരി മ്